ഹലോ
ആ ഹലോ പറ
കേക്കുന്നുണ്ടോ
ഓ കേക്ക്ന്ന്ണ്ട്
എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം. എന്തൊക്കെ ഇങ്ങളെ വിശേഷം
നല്ല വിശേഷം ഫുഡ്ഡൊക്കെ കയിച്ചോ
ഓഹ് ഫുഡ്ഡൊക്കെ കയിച്ചു
കെട്ന്നൊ
കെടക്കാണ്. ഇത് നാളെ വരെയല്ലേ ഇള്ളെ
അറീല
ആഹ് ആഹ് വേറെന്തൊക്കെ ഇണ്ട് വിശേഷം
നല്ല വിശേഷം
ഇങ്ങള് എങ്ങോട്ടേലും ടൂ ടൂറൊക്കെ പോവല്ണ്ടോ
ഉം പോവല്ണ്ട്. എപ്പളേലും ടൈം കിട്ടുമ്പോ പോവും.
ആഹ്
ഇങ്ങള് പോര്ണ്ടോ.
ഓ ഞാൻ പോവല്ണ്ട്. എപ്പളേ ലൊക്കെ ഇപ്പടുത്തു പോയിനി. കുടുംബക്കാരെ കൂടെ പോയിനി
എട്ടാപോയെ
കോഴിക്കോട്
ബീച്ചപ്പോയെന്ന
ആഹ് അതെ അതെ പിന്നെ ഇപ്പ അടുത്തോട്ടും പോയില്ല
ഉം ഞാനിപ്പോ അട്ത്തായിട്ട് അങ്ങനെ പോയി. ഹോസ്പിറ്റലന്താ പോയെ
ഹോസ്പിറ്റൽ കാണിക്കാ വാണ്ടി പോയി.
ഉം ഉം
വേറെന്താ
എന്താ ഞാൻ ഓഫീസ്ന്നൊക്കെ വെർതെരിക്കുമ്പോ
ആഹ് മഴൊക്കെ പെയ്തോ ഇന്നങ്ങട്ട്.
ആഹ് മഴ ഇപ്പ നല്ലെ കാറ്റും മഴിം പെയ്തോണ്ട് ഇണ്ട്
ആഹ്
അങ്ങോട്ട് ഇണ്ടോ
ഇങ്ങോട്ട് ഇന്ന് മഴയില്ല. ഇന്ന് വെയിലന്നേനി
ഉം
വേറെന്താ
വേറെന്താ
കെടക്കാനോക്കെ ആയോ
ഉം ഉം കെടക്കാനായി ഞാൻ കെട്ന്നീല്ല
കെട്ന്നീലാ
കൊറ്ച്ച്
കൊറ്ച്ചയ്ഞ്ഞ്ട്ടേക്കു ലെ
കൊറ്ച്ച്
ഏഹ്
ഇങ്ങളെന്താ ലേറ്റായി കെട്ക്കാൻ
ഞാന് ലേറ്റ് ആഹ്ന്ല്ല ഞാന് പതി പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോ കെട
ഉം
പിന്നെന്താ
എന്താ
വേറെന്താ
ഇങ്ങള് വീട്ടിലെന്നെ
ഓഹ് വീട്ടിലെന്നെ ന്റെ വീട്ടിലാ
ഊം ഞാൻ പൊരേലന്നെ
പോരേലന്നാ മാരീഡാണോ മാരേഡാണോ
അല്ല
അല്ല ആഹ്
ഇങ്ങള് മേരീഡാ
ഞാൻ മാരീഡാ
ആഹ്
ഒരു മോളുണ്ട്
പഠിക്കാണോ
ആ ഒരു ചെറുതുണ്ട് എൽ കെ ജില് പഠിക്ക ഇപ്രാവശ്യം ചേർത്ത്യത
ഉം
വേറെന്താ
വേറെന്ത നാളെ ക്ലാസ്സില്ല എന്താക്കണന്നറിയില്ല വെറുതെരിക്ക
നാളെ ക്ലാസ്സില്ല
നാളെ പ്ലസ് വൺ സ്റ്റാർട്ട് ആവുന്നോണ്ട് ഞങ്ങൾക്ക് ലീവണ്
ആഹ് ആഹ് പ്ലസ് വണ്ണിലാ പഠിക്കുന്നത്
ഞാൻ പ്ലസ് ടൂ ലാണ് ഇപ്പം
പ്ലസ് ടു ല് ആഹ് പ്ലസ് ടു ലാണല്ലോലെ എങ്ങനെണ്ട് പഠിത്തോക്കെ ഉഷാറായി പോവുന്നോ?
ഫുഡൊക്കെ എന്തയിനിം
ഏഹ്
ഫുഡൊക്കെ എന്തെയ്നിം
ഫുഡ് ഇവിടെ ബിരിയാണി അയ്നിം
ഏഹ്
ചെമ്മീൻ ബിരിയാണി ല്ലേ
ആഹ്
അതെയ്നിം അവിടെ എന്തേനു
ഇവടിം ബിരിയാണി അയ്നു
ബിരിയാണി എന്ത് ബിരിയാണി അയ്നു
ചിക്കൻ ബിരിയാണി ഓർഡർ ആക്കിയതാണ് ഉണ്ടാക്കിയല്ല
ഓർഡർ ആക്കിയതാ
ഹോട്ടൽന്ന് ഓർഡർ ആക്കിയതാ
ആഹ് അതെന്തയ്നിം ഇന്നെന്താ പരിപാടി
പരിപാടൊന്നില്ല വീട്ടിലങ്ങനെ ആരുല്ല ഞാനുമ്മപ്പ ന്നെള്ളൂ അതോണ്ട ഓർഡർ ആക്കിയ
വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില ഇപ്പ ഞാനും ഉമ്മപ്പയൊള്ളൂ ഞങ്ങൾക്കൊരു സിസ്റ്ററും ബ്രദറും അനിയനും ഉണ്ട്
ആ ഓര് എവിടാണ്
സിസ്റ്ററ് മാരേജ് കഴിഞ് പോയി ബ്രദറ് ബാംഗ്ലൂർ ആണ് അനിയന് മലപ്പുറത്താണ്
ആ എല്ലരും വേറെ വേറാണ് ഒറ്റക്കാല്ലേ രണ്ടാളും
ആഹ് ഒറ്റക്കാണ്
ഉം വേറെന്താ
നിങ്ങള വീട്ടിലരെക്കെണ്ട്
എന്റെ വീട്ടില് എന്റെ സ്വന്തം വീട്ടിലാണോ അല്ലേലി ഹസ്ബന്റിന്റെ വീട്ടിലോ സ്വന്തം വീട്ടില് ഇമ്മണ്ട് ഉപ്പണ്ട് പിന്നെ മോള് ഞാന്
ഉം
വേറെന്താ
എങ്ങോട്ടും ടൂറൊക്കെ പോകലില്ലേ ഫ്രണ്ട്സിൻന്റെകൂടെ
അങ്ങനപ്പോവാൻ വീട്ടന്ന് വിടേലില്ല
വീട്ട്ന്ന് വിടും വീട്ട്ന്ന് വിടൂല്ലേ
അങ്ങനെ ദൂരത്തേക്കൊന്നും വിടുന്നില്ല അടുത്ത് പോവലിണ്ട് ഇങ്ങനെ ജസ്റ്റ് ടൗണില് കറങ്ങാനൊക്കെ
വീടണ്ടല്ലേ ആഹ് ആഹ്
അങ്ങനെപ്പം ദൂരൊന്നും
ഓഹ് ഇൻസ്റ്റാഗ്രാമൊണ്ടോ
ഇണ്ട്
ഇണ്ടോ ആഹ് വേറെന്താ
വേരെന്താ അവിടെ എല്ലാരും ഒറങ്ങിയോ?
ഏഹ്
എല്ലാരും ഒറങ്ങിയോന്ന്?
ആഹ് എല്ലാരും ഉറങ്ങി ഉഹും എന്ക്ക് ഒറക്കം വരുന്നുണ്ട്
ഒറങ്ങാൻ കീഞ്ഞത് നിങ്ങള്
ഏഹ്
ഒറങ്ങാൻ കീഞ്ഞതണോന്ന്?
ഒറങ്ങാതെ നിക്കാണ്.
എന്താറങ്ങാത്തെ
ഒറങ്ങണം
ഇത് കഴിഞ്ഞട്ടെറങ്ങാനാ
ആഹ് അത് കഴിഞ്ഞിട്ട് ഒറങ്ങാ വിചാരിച്ചു
ഉം ഉം
അതാ വിളിച്ചിട്ട് ഒരു അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കും.
അതെ നമുക്ക് എന്താ സംസാരിക്കെണ്ടേന്ന് കിട്ടുന്നില്ല
ആഹ് കിട്ടുന്നില്ല ഈ ഒറക്കം വന്നിട്ടേ
ആഹ്
ഉം നിനക്ക് ഒറക്കം വരുന്നുണ്ടോ?
ഇല്ല ന്ക്ക് ഒറക്കം വരുന്നില്ല
ഉം വേറെ എന്തല്ല
വേറെന്താ ഇവിടെ നല്ല കാറ്റും മഴയും വന്നാണ്ട് ഒണ്ട് കറണ്ടോന്നുല്ല
കറണ്ടില്ലേ ഇപ്പോ പോയതാ കരണ്ട്
ഇപ്പോ പോയതാ
ഇപ്പൊ പോയതാ
ഉം
ആഹ് ആഹ് ഇനി കറണ്ട് വരണ്ടാവൂല ല്ലേ..?
അറിയില്ല മയ നന്നായിട്ടൊണ്ട് പൊറത്ത് വന്നാ -
ഇൻവൈറ്ററുണ്ടോ ഓടെ-
ഇല്ല-
ഇല്ല ലെ ആഹ്-
മെല്യ ച്ചൂടോന്നില്ല മേണ്ട്
ആഹ്- വേറെന്താ?
ഏഹ്-
വേറെന്നുല്ല-
ഉം-
നല്ല ഒറക്കാന്നു തോന്നണ്ട്-
ഏഹ് -
നല്ല ഒറക്ക വര്ണ്ട് തോന്ന്ണ്ട്-
നല്ല ഉറക്കം വരുന്നുണ്ട്ന്ന് തോന്ന്ണ് ആർക്ക് എനിക്കോ?
നിങ്ങക്ക്-
ആഹ് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഒറങ്ങണം-
തന്നെ-
നാളെ ഫ്രീ നാളെപ്പളാണീക്ക-
ഞാൻ അഞ്ച് മണീയാകുമ്പോ ണീക്കും-
മ്ഹ്- അഞ്ചണി ആവുമ്പോ എനീച്ച് നിസ്കരിക്കോ?
ആഹ് നിസ്കരിച്ച് പിന്നെ ഒറങ്ങൊന്നില്ല പിന്നെറ്ക്ക് വരുല്ല-
ഇന്ക്കതന്നെ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരൂല- നിസ്കരിക്കുന്നതിന് മുമ്പാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങാ ഉറങ്ങാന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ- നിസ്കരിക്കാതിരിക്കാനും പറ്റൂല-
നേരം വെളുത്താൽ പിന്നെ ഒറങ്ങാൻ തോന്നുന്നി
ആഹ് നേര വെളുക്കാ റങ്ങാനും നേരം ഉണ്ടാവൂല-
മ്ഹ്-
ആഹ് - വേറെ എന്തെല്ലാം-
കെടക്കണം- ഒന്നുല്ല കെടക്കണം-
ആഹ് ആഹ് - കെടന്നില്ലേ എല്ലാരും കെടുന്നില്ലേ അവിടെളേള-
അവരൊക്കെ കെടന്ന് ഞാൻ ഇപ്പാ കട
ആഹ്- ഇനി നീ മാത്രമുള്ളുല്ലേ കട്ക്കാന്-
ആഹ് ഞാന് എപ്പോളും ലേറ്റ് ആവലണ്ട്-
ആഹ് - വേറെ എന്തല്ലാം-
വേറൊന്നില്ല-
ആഹ് എന്നാ കട്ടാക്കിയാളാ-
ഉം ശരി-
ഓക്കെ ഓക്കെ-